ഹലോ ആഹ് കേൾക്കണില്ലേ നല്ല വിശേഷോ
മഴ ഇണ്ടാങ്ങളെ നാട്ടില്
ചെറുതായിട്ടൊക്കെ ഉണ്ട് ഒരു ചാറൽ മഴ പുറത്തൊന്നും പനിയായിട്ട് ഇങ്ങട് മുറ്റത്തേക്ക് ഇറങ്ങ മുറ്റടിക്കാനോ ഒന്നും ഇറങ്ങാൻ പറ്റാത്തെരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇപ്പയില്ലാട്ടോ ഇച്ചിരി മുന്നെണ്ടായി
ആഹ് അതുശെരി ഇവിടെപ്പെന്ന് പെട്ട് പോയി
പേര് പോയില്ലേ
ഉം ഉം
കൊറവാണ് മഴ വളരെ കുറവാണ് മഴ പറയൻ മാത്രമ മനൊന്നുംല്ല ഇപ്പൊ
ആഹ് ആ ആ പൊതുവേ ഇ പ്രാവശ്യം മൊത്തത്തില മഴ കുറവാണല്ലോ
ഉം പ്രാവശം മഴ കുറവാണ് വെയിലാണെങ്കിലോ വന്നാ നല്ല കത്തുന്ന വെയിലും
അതെ അതെ വീട്ടിലാരൊക്കെണ്ട്? വീട്ടിലാരൊക്കെണ്ട് ചോദിക്ക?
വീട്ടില് മക്കളുണ്ട് ഹസ്ബൻറ്ണ്ട് ഉമ്മണ്ട്. കണ്ട് ന്നപ്പൊ പൊതു അവധി ആയതുകൊണ്ടെയ് ഇന്നെല്ലാരും ണ്ടാവും വീട്ടില്.
ആഹ് അത് ശരി
നോമ്പ്ണ്ട് അവധിണ്ട് അതൊക്കെ ങ്ങട്ട് ആഘോഷിക്കാം
ആഹ് അതെ ആഘോഷം തന്നെയല്ലേ ആഹ് ആഘോഷം തന്നെല്ലേ ഏറെ-
ആ ആഘോഷം തന്നെ എല്ലാം ആഘോഷിക്ക മ്മള് പോസിറ്റീവ ആയി ആഘോഷിക്കാം ഉം എന്താണ് ഏറ്റവും ബെറ്റർ
ഉം
എന്താണ്
തേങ്ങ ങ്ങക്ക്ണ്ടോയിച്ച?
ആഹ് തേങ്ങടാന് ണ്ട് ആള് ഏ വന്നിട്ടുണ്ട് അപ്പൊ തെങ്ങട്ടാ പിന്നെ പൊറുക്കാൻള്ള ആ ഒരു പൊറപ്പാടിലായിരുന്നു. അയിന് എറങ്ങാൻ വേണ്ടിട്ട് തിന് ചായ കൊടുത്തിട്ട് ക്കുമ്പോഴാണ് ങ്ങട കോള് കണ്ടത്
ആഹ് അത് ശരി
എടൂ ഇടുമ്പോ തന്നെ അങ്ങനെ നുറുക്കിയാലൊരു ഫലം തോന്നൂല. അല്ലാ ഞാൻ പിന്നെ ഭയങ്കര പ്രയാസയിക്കരാ ഇട്ടേനെക്കാളെറെ പരം പൊറുക്കാൻ തോന്നും ഇട്ടോല്ട്ട് ചാടിച്ചാടി പോകും നമ്മള് പിന്നെ
ആഹ് ശരി
കൊണ്ട്ങ്ങട്ട് പൊർ അപ്പന്നെ ആയാ പിന്നെ വേനേ ഓരോ ചെല്ലുമ്പോത്തിനും ഒന്നുമക്ക ഒന്നുമക്ക് ങ്ങനടെയ് ഓല് വരുമ്പോത്തിന് അമ്മള് എത്തിയാലും
ആഹ് ആഹ് ആഹ് ഇബടെ പിന്നെ ന്റെ നാ അപ്പളെ എങ്ങനെയാട്ട തേങ്ങട്ടാല് തേങ്ങ ഇടുന്നയിന്റൊപ്പം പെറുകി ക്കൂട്ടും അപ്പ പിന്നെ അത് കൊണ്ട്
ആഹ് നാ പ്പ ഒരു അപ്പൊ തന്നെ ങ്ങ്ട് പെറുക്കി കൂട്ടി മ്മക്കൊരു ഇതില്ലേ അപ്പൊ ഒരു ണ്ടാവോല്ലോ വേങ്ങട് അടുത്തത് ഓര് നമ്മക്ക് നമ്മക്കും അടുത്തേമ്മക്ക് എത്തണന്ന്ള്ളൊരു രെ ത്ണ്ടാവാ കണ്ട അയിന് വേഗ വേഗം അങ്ങ്ട് പൊറുക്കിക്കൊ മ ഇന്ന്പ്പോ നോമ്പയതൊണ്ടേയ് മക്കളോട് പറയ എല്ലാം വന്നൂടി ഞാനും പോരാ മ്മക്കെല്ലാർക്കുംകൂടി പെട്ടന്ന് തീർക്കാം വെയില് ഇല്ലാഞ്ഞാൽ നല്ല സുഖ വെയിലൂടെ ആവുമ്പോ പ്രയാസവാ
പ്രയാസ ഉം ആഹ് ആഹ് ഇവടെ പിന്നെ അങ്ങനെ തന്നെ ഇവിടെ പിന്ന ഉം ഉം
ചിലും ന്തൊക്കെണ്ടാവല്ലോ
അതെ അതെ
തേങ്ങുർക്കി വന്നാ പിന്നെ ഞാൻ വേം തിര്മ്പി കുളിച്ച അയിന്റാ പൊടിയൊക്കെ നമ്മക്കെയ് ഏഹ്
പണിയൊക്കെ ഒരുങ്ങിയോ ചോയ്ക്ക
പണി ഒരുങ്ങാപ്പിന്ന പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല അടി ടിക്കാം വിചാരിച്ചില്ല ന്ന്പ്പൊ ഇനി മുറ്റടിച്ചം നോക്കുമ്പോ മഴ അങ്ങനെ പാറ്റി പോയി കൊറച്ചയ്ഞ്ഞിട്ട് അടിച്ചണം ഒന്ന് ഒലരണം അപ്പൊ
ആഹ് ആഹ്
നോമ്പായതൊണ്ട് പാചക പരിപാടികളൊന്നുമില്ല പിന്ന ചെറുതാണ് മോള് ക്കാട്ടോ നമക്കുള്ള ഫുഡ് ഇവിടെ ഉണ്ട് ചോറല്ലേ ഇന്നത്തെ ചോറ് കുറച്ചുണ്ട് അത് ചൂടാ ക്കി കൊടുക്കണം പിന്നെ വൈകുന്നേരത്തെക്കല്ലേ കറിക്കുള്ള ഇറച്ചി കി അത് ഫ്രിഡ്ജിൽ വെച്ചു ആഹ് ത്തിരിയൊ ഇന്നിപ്പോ എന്താ ഇണ്ടാക്കാൻ ഉള്ളൊരു കൺങ്ങനെ ആലോചിച്ചണുള്ളൂ ഇന്ന് പത്തിരിയാണോ ചോറാണോ, ഓട്ടാടണോ, അത്ണ്ടാക്കണന്ന് ഉറപ്പാക്കിയില്ല.
ഉം ചോറാണെങ്കി ഒരു എന്താണ്, എളുപ്പാണ് ചോറാണെങ്കി-
ചോറാണ് എളുപ്പണു നെയ്ചോറ്-
ആഹാ.. ആഹ് അതന്നെ നെയ്ച്ചോറ് വച്ച എളുപ്പാണ് ഇനിയിപ്പ ബാക്കി ഉണ്ടെങ്കില് രാവിലെ ചായൊക്കെ കടി-
ആയ് സൂപ്പർ. ഉം അങ്ങനെ. ഉം .
ന്നിട്ട്.
നിങ്ങളെ പണികളൊക്കെ കഴിഞ്ഞോ?
പണികൾ തുടങ്ങിയിട്ടില്ല, ഞാൻ ഇന്നതേമാതിരി കുട്ടികൾക്ക് സ്കൂള ഇല്ലല്ലോ? കുട്ടികൾക്ക് സ്കൂള ഉണ്ടന്നുണ്ടെങ്കിൽ ഒമ്പത് മണിയാവുമ്പളേ- അ പണിയൊക്കെ ഒരുക്കും ഇപ്പ സ്കൂളൊന്നും ഇല്ലല്ലേ അപ്പോ അങ്ങനെ. ഇരുന്നു പിന്നെ നല്ല മഴായിരുന്നു. മഴയാകുമ്പോ നീക്കാനും തോന്നൂല. അങ്ങനത്തക്കരുതല്ല. ആഹ, ആഹ, മഴായിരുന്നു അതാണ് രാവിലെ. ആഹാ, രാവിലെ നമ്മള്, ഉം.. രാവിലെ, ഉം...
പക്കെ പോയി നോമമ്പ ഞാൻ- കുറച്ച നേരം അധികം സമയം ഉറങ്ങി. പിന്നെ പണി- ഏതാ എടുക്കണ്ടന്നും അറിയില്ല, നമ്മള ഒരു ടൈം ടേബിൾ ആഹാ സമയം തെറ്റിയാലേ- ആകെ ഒരൂ എടങ്ങേറാ.
സമയം തെറ്റണതും അല്ല, ഞമ്മുക്ക് പണി എടുത്താൻ കഴിയേയില്ല. ഒന്നിങ്ങ്ട്ട് തെറ്റിക്കഴിഞ്ഞാല്. ആഹ പിന്നെ വൈകുന്നേരം- കിടക്കുന്നത് വരെ പണിയാണ്. അപ്പോ ഞാൻ അധികെന്ത കാട്ടാ ഒമ്പത് മണി - ഉം ഒമ്പത് മണിന്നുണ്ടെങ്കിന്റെ പണി- ഒരുങ്ങം കുളിയും കഴിയും. അങ്ങനെയ ആകുമ്പോ- യാതൊരു ഇതല്ല, ഉം കുളികാര്യങ്ങള-
ആഹാ, ആഹ... പിന്നെ ഫുൾ ടൈം ഫ്രീ, ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കണ്ടേ.
പിന്നെ ഫുൾ ടൈം ഫ്രീ ആയിട്ട്- പറഞ്ഞാല് ഞാനിങ്ങനെ ഓരോന്ന്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്- ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അയക്ക് വേണ്ട- എന്താണ് വീഡിയോ എഡിറ്റിങ്- കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അതേമാതിരി ചെറിയൊരു- യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതിനൊരു വീഡിയോ- ഉണ്ടാക്കാനും, എഡിറ്റ്‌ ചെയ്യാനും അങ്ങനെ.
ആഹാ ഡിജിറ്റൽ മാർക്കറ്റിങ് വീട്ടിൽന്ന് ചെയ്യേ?
ആഹ് വീട്ടിൽന്ന്, വീട്ടിലായിരുന്നുതന്നെ. വേറെ കമ്പനിയൻറെ നമ്മടെ- എന്താണ് ചെമ്മണൂർ ഗ്രൂപ്പിന്റെ ഒരു കമ്പനീടൊക്കെ അതിന്റെ- കീഴിലാണ്.
ഡിജിറ്റൽ മാർക്കറ്റിങ് നിങ്ങള്- പുറത്തു പോയി പഠിച്ചതാണോ?
അല്ല ഞമ്മള്- ഞമ്മള് ഓൺലൈനായിട്ട്, അതിന് തന്നെ കാര്യങ്ങൾ ട്രെയിനിങ്ങും, കാര്യങ്ങളൊക്കെ നമ്മുക്ക് അതിന്ന്- തന്നെ തരുന്നുണ്ട്.
തരോ? എനിക്ക് ആ കോഴ്സ് പഠിക്കാൻ എനിക്ക് നല്ല താല്-
ആഹാ ഡിജിറ്റൽ മാർക്കറ്റിംഗ്- ഇപ്പോ പഠിക്കണം- എന്നുണ്ടെങ്കിലൊക്കെ- എന്താ പഠിക്കുകൊക്കെ ചെയ്യ. പക്ഷെ നമ്മക്ക് പിന്നെ ഇത്- ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങും, കാര്യങ്ങളൊക്കെ. ക്കൊതന്നന്നന്നെ തെരോണ്ട് നമ്മളങ്ങനെ എന്താ ജ്
ഇതന്വേഷിച്ചപ്പൊ നല്ല റൈറ്റ് ഇണ്ടായിന് അൻപത് അറുപത്
ആഹ് ആഹ് ഡിജിറ്റൽ മാർകറ്റ് ആഹ് ഡിജിറ്റൽ മാർ ക്കറ്റിങ്ങിന്റെ ഓൺലൈൻ ആയിട്ട് ഇങ്ങക്ക് പഠിക്കണംന്നുണ്ടെങ്കില് ഞാൻ സെറ്റാക്കി തരണ്ട് ഇങ്ങക്ക് അങ്ങനെ വേണെന്നുണ്ടെങ്കില് ആഹ് അത് അത് ഇത്‌ന്നല്ല അത് അത് ഇത്‌ന്നല്ല അത് വേറൊരിതില് ചെയ്യണ്‌ണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ് അയിന് അഞ്ഞൂറ തോന്നണ്‌ണ്ട് കോഴ്സ് ഫീ വര്ണത്
അത്രയേ ഉള്ളൂ എന്നാ ഒന്ന്ൻക്ക് അതൊന്ന് സെറ്റാക്കി തരണം ഒന്ന് പേഴസണലായിട്ടൊന്ന് ആഹ് കാരണം ഞാൻ അന്വേഷിച്ച കോഴ്സ് ത്തിന് മുയ്‌വൻ ആള ആറ ആറുപതിനായിരം എഴുപതിനായിരവും ആറു മാസ കോ എന്താ കാര്യം ആഹ് ഡ്യൂറേഷൻ ഒക്കെ
ആഹ് ഇത് നമ്മക്ക് എങ്ങനെച്ചാല് ഇത് നമ്മള് ഫസ്റ്റ് ഒരു മാസം ജോയിൻ ചെയ്യാ ഇത് ഞാന് ഈ എന്താ മാർക്കറ്റിംഗ് ചെയ്യണ ഇതിലല്ല ഇല്ല അത് വേറൊരു ഇതിലാണ്
ഇല്ല ഇൻക്ക് അയിന് ഇൻക്ക് നമ്മൾക്ക് സ്വന്തായിട്ട് പ്രൊഡക്റ്റ് ഏഹ് ഏഹ് മാക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒര് ഇതിന്റെ കീഴിലാവണംന്നൊന്നുല്ല ഒരു ചെറുതായിട്ട് ഒരു ഐഡിയ കിട്ടിയാല് നമ്മക്കന്നെ പിന്നെ പിന്നെ കയറി കയറി പോകൊല്ലോ
ആഹ് ഇത് ഇത് ആഹ് ഈ കോഴ്സ് ചെയ്യണേല് എങ്ങനേച്ചാല് ഞമ്മക്ക് ഒരു മാസത്തെ കോഴ്സ് നമ്മള് എടുക്കും അയില് ഓരോ കോഴ്സുകൾക്കും ഇത്ര ദിവസംന്നുണ്ട് അപ്പൊ അത്ര ദിവസം ന്റെ ഉള്ളില് നമ്മക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അയിന്റെ ബാക്കി ഭാഗം കൂടി പഠിക്ക ക്കാന് ഞമ്മക്ക് അഞ്ഞൂറ് ഉർപ്യ കൊടുത്തിട്ട് ഇടുത്താ മതി
മതി ലേ അഞ്ഞൂറ് ഇപ്പ പോയാലും സഹിക്കാൻ മാത്രെ ഉള്ളൂ ഇതിപ്പോ ഒരു അയ്മ്പീനായിരം അറുപതിനായിരൊക്കെ നമ്മള് കൊടുത്ത് പഠിക്കാൻ നമ്മക്ക് പഠിക്കാൻ സ്ഥിരായിട്ട് നമ്മള് വീ ട്ടമ്മമാരാകുമ്പം പ്രത്യേകിച്ചും പല തെരക്കുകളും ഉണ്ടാവും അപ്പൊ നമ്മക്ക് അങ്ങനെ ആണ്ട് ഇനിപ്പൊ അഹ് സ്ഥിരായിട്ട് ചെയ്യാൻ പറ്റോന്നറിയില്ല ആ ഒരു സമയത്തിന്റെ ഉള്ളിലേ അപ്പൊ ഇതൊക്കെ ആകുമ്പോ നമ്മക്ക് കൊറഞ്ഞതാകുമ്പ നമ്മക്ക് ആഹ് അങ്ങ ഏഹ് അയിന് പരമാവധി ഉപയോഗപ്പെടു ത്ത. അപ്പ അങ്ങനെ ഒര് ഇത്ണ്ട് ഞാൻ ഇങ്ങനെ പ്ലാറ്റ്ഫോമ് അന്വേഷി
ഇപ്പൊങ്ങനെ അയിന്റെ കാര്യത്ത് പറിയ ആഹ് ശരി ആഹ് ആഹ് ആച്ചാ അങ്ങനെയക്കെ അൻക്ക് എത്ര കുട്ടിയളാ?
ഇൻക്ക് മൂന്നാള് മോള് പത്തില് വല്ല്യത്, ചെർത് ഒന്നിലു ആണ്. ഇങ്ങക്ക് എത്ര മക്കളാ?
ഇൻക്ക് മൂന്നാള് മൂന്ന് പെൺകുട്ടികളാ ഉം ഉം ആഹ് അതെ വൽത് അഞ്ചാം ക്ലാസ്സില് ചോ രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സില് ചെറുതിന് രണ്ടര വയസ്സ് ആയിട്ടുള്ളൂ
ആഹ് ആഹ് അഹ് ഹസ്ബൻഡ് ഇവടെ വിട്ടില്ള്ളതാ നാട്ടില്ള്ളതാ
ഹസ്ബൻഡ് നാട്ടിലന്നേണ് ആള് ഉസ്താദാണ്
ആണ് ല്ലേ
ആള് പള്ളി മദ്രസില് ജോലി ചെയ്യ്ണാണ്
അങ്ങനെ ആയിട്ട് പോകുലെ
ഇപ്പത്രെ, രണ്ടര മാസോ?
രണ്ടര വയസ്സ്. ചെറിയ കുട്ടിക്ക് രണ്ടര വയസ്സ് ഉം ഉം.
ആഹ് ആ. ഉം അങ്ങനെക്കേണ്. വീട്ടില് വേറെ അമ്മേ ആരെങ്കിലുക്കെ ഇണ്ടോ?
വീട്ടില് ആരൂല്ല. വീട്ട ല് ഞങ്ങള് വേറെ വീട് വെച്ചിട്ട് എന്താണ് പിന്നെ ഇമ്മ ബാപ്പയൊന്നും ഇല്ല. ഇമ്മേം ബാപ്പേം ഇമ്മ മരിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു. വാപ്പ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു.
ഉം ഉം ഉം. ഉം അങ്ങനെക്കെണ്. കുട്ടികളൊക്കെ നോമ്പടുത്തണോ? ഓർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടെ? ഞങ്ങള ഞങ്ങളെ കൂടെ ഇമ്മേം ബാപ്പേം ഉണ്ടായിരുന്നു. ബാപ്പ മരിച്ചിട്ട് ഇപ്പ ങ്ങള് പറഞ്ഞമാതിരി നാല് വർ ഷം കഴിഞ്ഞു, ഉമ്മപ്പൊ കൂടെണ്ട്. വീടൊക്കെ വേറെ വെച്ച് പോന്ന്ണ്. തറവാട് വീട വ്ടണ്ട് വാടകക്ക് കൊടുത്തിട്ട് അങ്ങനെ. അതുങ്ങനെ എന്താച്ചാ വാടകക്ക് പ്പ അങ്ങനെ ആള് വരുന്നില്ലാനും. പഴെ പണ്ടത്തെ വല്ല്യ ഓട് വീടുണ്ടല്ലോ? അതൊണ് അത ഇപ്പത്ത ആൾക്കാരൊ പിന്നെ ഒരു പെണ്ണും രണ്ട് കുട്ടളും അങ്ങനെയൊക്കെ ഇള്ളോലാണ് വീട് നോക്കാൻ വരുന്നത്. അപ്പൊ ഓൽക്കാ വീട് വൽപ്പേറാണ് ഒന്ന്, രണ്ട് പിന്നെ പഴേ സൗകര്യങ്ങള അടി കാവിയൊക്കേണ്. മാർബിളോ അങ്ങനത്തെതൊ ചെയ്തിട്ടില്ല. ടൈൽസൊന്നും ഒട്ടിച്ച് ഞ് അയ്മല് കുറേ പൈസ ചെലവാ ക്കാനാവുല്ലാരിച്ചിട്ടാണ്. അപ്പൊ പിന്നെ അങ്ങനെ കാണുമ്പം കാവിയൊന്നും, ഇപ്പത്തെ ആൾക്കാർക്ക് അത്രട് പിടിക്കൂലല്ലോ? അതുകൊണ്ടിങ്ങനെ അതിന് കൂളാര് കൊറവാണ് വാട ക്ക് നമ്മള് പിന്നങ്ങനെ വാടക ക്ക് നിക്ക എന്ന ആരെലും നിന്നാ പര ഇങ്ങനെ കൊണ്ടടന്ന് കിട്ടിയാല്,
ആഹ്
പൊളിഞ്ഞു വികാതങ്ങനെ നിക്ക് പന്നാലും തോത്തിത്തുടച്ച് കൊണ്ടടുക്കാൻ കഴിയൂല്ല. ഓടിന്റെ താവുമ്പ ചെതലിന്റെ പ്രശ് നല്ലോണം ഉണ്ടാവോല്ലോ? അപ്പൊ അത്ങ്ങനെ തട്ടി തോത്തി തൊടച്ച് കൊണ്ടടുക്കാന് ആ ഒരു ബുദ്ദി ദ്ധിമുട്ടാണ്. അപ്പൊ ആരേലൊക്കെ നിന്നാല് അതൊരു സമാധാനാണ്. ആൾ പെരുമാറ്റണ്ടാവുമ്പോ കുറേക്ക അയിനൊരു ആശ്വാസ ഉണ്ടാവോല്ലോ.
ആഹ് അതെ അതെ.
പ്പൊ കുറച്ചായിട്ട് ആരുല്ല്യ.
ഉം ന്നാ ശ ഉം എന്നാ ശരിട്ടിലെ.
പിന്നെ വിളിക്കാട്ടോ.
ആയിക്കോട്ടെ.